ഹലോ
ഹലോ കേക്കാവ വോയിസ് ക്ലിയർവുന്നുണ്ടോ?
ആ ആ ആ ക്ലിയർണ്ട് പറഞ്ഞോ.
ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
ട്ന്നേ
ആഹ് ആഹ് ആഹ്
ഇന്നിട്ട് ഉം ഇപ്പം ആ സാധാ മെഷീനാ ഇപ്പം മോട്ടറിന്റെ വെക്കള്ള പൂതിയോണ്ട് കഴിഞ്ഞ ആഴ്ച മോട്ടർ വെച്ച്. ഇപ്പയങ്കര ഇൻട്രസ്റ്റ ആ മോട്ടറു ള്ളത് കൊ എങ്ങനെ മെറിറ്റ്
ആ ആ അറി ഞങടെ എന്റെ വീട്ടിലും അതുതന്നെ അമ്മയ്ക്കുള്ളതും അതുത ന്നെയാ
അത് പണ്ടേയുള്ള ആ ആ ചവിട്ടുന്ന അപ്പൊഴൊക്കെ മോട്ടോർ ർ കഴിഞ്ഞ ആഴ്ച വാങ്ങി ഇപ്പ ഭയങ്കര ഇൻട്രസ്റ്റ ടൈം കിട്ട ല്ലന്നേള്ളൂ തയ്ക്കാന് മോട്ടർആയോ ണ്ട് വേറൊരു ഇൻട്രസ്റ്റ്ണ്ടാകല്ലോ?
ആ അങ്ങനെ അപ്പഴേ എനിക്കാണെങ്കി ഈ മെഷീൻ എനിക്ക് പണ്ടത്തെ ഇതില നമ്മള് ചവിട്ടി തയ്ച്ച ഒരു ശീലമായിട്ട്ഈ മോട്ടർ മിഷീൻ വാങ്ങിച്ചപ്പോ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായി എനിക്ക് നമ്മൾ ഈ കാ നമ്മുടെ ഈ വണ്ടി ആക്സലേറ്റർ കൊടുക്കത്തില്ലേ ഇങ്ങനെ കാലിങ്ങനെ അമർ ത്തി കൊടുക്കത്തില്ല അങ്ങനെ മോട്ടില് കൊടുക്കുന്നത്. അപ്പൊ എനിക്കങ്ങനെ കൊടുക്ക ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ആ മെഷീനിൽ ആ കടേലെ ആള് പറഞ്ഞുതന്ന് ഇങ്ങനെയൊക്കെ ചെയ്താ മതിന്ന് പറഞ്ഞു തന്നു പിന്നെ എനിക്ക് ഓക്കെയി. ഓക്കെ ആയിക്കഴിഞ്ഞപ്പോ ആ
ആഹ് ഈ തയ്ക്കാൻ അപ്പം ഉം കൊറച്ചൊക്കെ നമ്മളീ അല്ലാത്ത ത്ത കീറിയതും അതും ഇതൊക്കെ സ്റ്റിച്ചിയ്യും. അണ് സ്കേർട്ടടിക്കും അങ്ങനെയൊക്കെന്നല്ലാണ്ടെ അല്ലാത്ത വേറൊന്നും ഞാൻ അടിക്കില്ല മോ ൻക്ക്ള്ള ഒരു ഫോ അപ്പോ ആഹ് ഫ്രോക്ക് ആഹ് ഞാന് ഫ്രോക്ക മോക്കും ഞാൻ ഫ്രോക്ക് പട്ടുപാവാട അതൊക്കെ ഞാൻ തയ്ച്ചിണ്ണേ പിന്നെ ഇതേപലെ ഈ ആഹ് ഒരു ഇത് ടെച്ചങ്ങ് വിട്ടു പോയപ്പോ പിന്നെ ഒക്കെ മറന്നോയി. അപ്പൊ ഈ ഓൺലൈനിലിണ്ട് ഉം ഈ ഇൻസ്റ്റൽ ഏഹ് ഈ നൂറ് രൂപക്ക് നമ്മളെ ചുരിദാറും പാന്റും മാത്രം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു പതിനഞ്ച് ദിവസംന്ന് അങ്ങനെ ആഹ് കോഴ്സില് ചേർന്ന് ഇപ്പൊ ചുരിദാറ് ചു ചുരിദാർ തയ്ക്കിയ തയ്ച്ച് രണ്ട് ചുരിദാർ ഇപ്പ തയ്ച്ച് ഉം ഉം അതാ പറഞ്ഞ് നമുക്കാ ഇൻ ഇൻട്രസ്റ്റ് വരണം ഇൻട്രസ്റ്റ് പോയിന്നെങ്കിൽ പിന്നെ കഴിഞ്ഞ്
അങ്ങനെയല്ലേ ശരിയാ സത്യവാ എനിക്ക് തയ്ക്കാതിരിക്കന്ന് തോന്നുമ്പോ ഞാൻ തയ്ക്കും കാരണം എന്റെ കുഞ്ഞിനെ മാത്രല്ല വീട്ടിൽ ഒരു ചേട്ടന്റെ കുഞ്ഞുണ്ട് അപ്പൊ ഇവർക്ക് രണ്ട് പേർക്കുഞ്ഞാൻ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുന്നത് അപ്പൊ ഉടുപ്പൊക്കെ തയ്ക്കുമ്പഴും രണ്ടു പേർക്കും കൂടാ തയ്ക്കുന്നെ
ആഹ് ആഹ്
അങ്ങനായി
ആഹ് എന്നിട്ട് ഇപ്പം ഉടുപ്പും പിന്നെന്ത അടിക്ക
ഉടുപ്പ് തയ്ക്കും പട്ടുപാവാട തയ്ച്ചു കൊടുക്കും പിന്നെ എനിക്ക് ഏഹ് പാവാട തയ്ക്കാനായിട്ട് ഇല്ല ഇല്ല പൊറത്തൊന്നും ഞാൻ കൊടുക്കത്തില്ല അയിന് വേണ്ടി ഞാൻ ഞാൻ വാങ്ങിച്ചത് പക്ഷെ അതങ്ങ് നിന്നു പോയി. ആഹ് ഒരു ഇത് ആഗ്രഹത്തോടെ വാങ്ങിച്ചു പക്ഷെ കൊറച്ചാള് കഴിഞ്ഞ
സം മുന്നോട്ട് കൊണ്ടു പോകണം നമ്മൾ അയ്നിപ്പോ അതിനോട് ഭയങ്കര പ്രിയം കാണിച്ചാലേ നമ്മക്ക് ഇതാണ്ടാവുള്ളൂ അൽ ആ സ്റ്റോപ്പാക്കിയാൽ പിന്നെ പോയി കാര്യം ഉം അതുപോലെ എനിക്ക് വണ്ടി ഓടി ക്കാനറിയാര്ന്നേ പക്ഷെ കല്യാണത്തിന് മുമ്പ് പയിനഞ്ച് കൊല്ലം മുമ്പേ ഞാൻ കല്ല്യണത്തിന് മുമ്പേ ഞാൻ ലൈസൻസ് എടുത്തിരുന്നു പഷേ അന്നൊന്നും ആഹ് ഒരു ഇൻട്രസ്റ്റ് ഇല്ലേനു ഓടിച്ച് പോകണം ആഹ് നമ്മക്ക് ഉം നമ്മളതായിട്ടുള്ള കാര്യങ്ങൾക്ക് വണ്ടി ഓടിച്ച് പോണന്നുള്ള സംഭവൊന്നും എനിക്ക് വേണ്ടില്ലായിരുന്നു ഹസ്ബൻഡ് ഇള്ളയിനോണ്ട് പക്ഷെ മോളെ അംഗലവാടിയിലാക്കിനോണ്ട് കൊറച്ച് ദൂരണ്ട് അപ്പൊ എനിക്ക് നിർബന്ധള്ള കേസെയ്ന്നു എനിക്ക് പേടിയെനു ആഹ് എന്തായാലും വണ്ടി വിളി ച്ച് പോണന്നുള്ളത് എനിക്ക് നിർബന്ധള്ള കേസെയ്നു അ പോവാണ്ട് വണ്ടി ഇല്ലാണ്ട് നടക്കൂല ന ക്കാനും കൊറേ ദൂരം നടക്കാനുള്ളയ്നോണ്ട് ആഹ് അപ്പൊ ഞാന് ഓട്ടോമാറ്റിക്കലി ആഹ് ധൈര്യം വന്ന് പിന്നെ വണ്ടി എടുത്ത് പോകാൻ തൊടങ്ങി. ഇതുപോലാണ്
അങ്ങനേല്ലേ എനിക്കും ആഹ് അത് ശരിയാ ആഹ് കാര്യത്തിൽ എനിക്കെല്ലാം അങ്ങനന്നാ ലൈസൻസ് എടുത്ത് എനിക്ക് കാറും ആ സ്കൂട്ടറിന്റെ ലൈസൻസ്ണ്ട് പക്ഷെ വണ്ടിന്ന് വീണു പിന്നങ്ങ്
നാല് പത്ത് ആഹ് പേടി ആഹ് അതാ പേടിണ്ടെങ്കി പോയ കാര്യം നമ്മളൊരിക്കലും പഠിക്കുല്ല.
ഉം അതെ അതെ വീണ് കഴിഞ്ഞപ്പോ പറ്റിപ്പോയതാണെ വണ്ടീന്ന് വീണ് കഴിഞ്ഞപ്പഴത്തേക്ക് വണ്ടി എടുക്കാൻ പേടിയായി പ്പൊ പിന്നെനിക്ക് അതെടുക്കുമ്പഴത്തേക്ക് എന്തോ ഒരു പേടി പിന്നെ കല്യാണം കഴിഞ് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പഠി പ്പിക്കുവാര്ന്ന് പിന്നെ ഞാൻ ഓടിക്കുവാര്ന്ന് ഞങ്ങടെ വണ്ടി ഇപ്പ വർക്ക്ഷോപ്പിലാ വർക്ക്ഷോപ് പ്പിന്ന എറക്കീട്ട് വേണം പിന്നെ ഇനി ഓടിപ്പിക്കാൻ വേണ്ടി അതിന്റെ ഒരു ഇതേ ഒള്ളൂ ഉം ഹലോ കേക്കാവോ കേക്കുന്നുണ്ടോ പറയുന്നേ പറയുന്ന വോയിസ് ക്ലിയർ